ആഹ് ഇപ്പ കേൾക്ക്ണ്ടോ
ആഹ് ഇപ്പൊ കേക്ക്ണ്ട്
ഉം സ്റ്റക്ക് സ്റ്റക്ക് ആവണ് ണ്ട്ട്ടോ ആഹ് ഇപ്പൊ കേക്ക്ണ്ട് ഇപ്പൊ കേക്ക്ണ്ട്
ആഹ് ഒഴിവ് സമയത്തൊക്കെ എന്താ ചെയ്യല്
ഏഹ് ഒഴിവ് സമയത്ത് ഒഴിവ് സമയമില്ല ഫ്രീ ടൈമില്ല ഇവിട ഇഷ്ടം പോലെ പണിയല്ലേ പിന്നെ ഒന്നരാട ചേച്ചി വര്ന്ന്ണ്ട് ഹെൽപ്പീന് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പൊ ഇന്ന് ശനീം ഞായറും ഇല്ല ചേച്ചി ഇപ്പൊ തോരാൻ ഇടാനുണ്ട് പാത്രം കഴുകാനുണ്ട് അങ്ങനത്തെ പണികളൊക്കെ ഇണ്ട് ഞാൻ കുട്ടി ഉറങ്ങി അപ്പൊ പിന്നെ അങ്ങനെ ഫ്രീ ആയിക്ക വിളിച്ച
കുട്ടിക്ക് എത്ര ആയാവലേ
കുട്ടിക്ക് രണ്ടു മാസം ആഹ് തൊണ്ണൂറാവണള്ളൂ ആഹ് ആഹ് ഞാന് എൻന്റെ വീട്ടിൽ തന്നെ ആയിരുന്നൂ റെസ് ഇരുന്നു അപ്പൊ അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട്
സ്കൂൾ തുടങ്ങീല്ലേ അതുകൊണ്ട്ങ്ങനെ വന്നതാണ് ആഹ് ഇങ്ങനെ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടോ
ആഹ് ഇഷ്ടാണ്
ആഹ് എന്തേലും
ഓരോ ഓരോന്നിങ്ങനെ വെറുതെ ട്രൈ ചെയ്ത് നോക്കും
യൂ ട്യൂബ്യിൽ നോക്കിട്ടാവുംല്ലേ
ആഹ് സ്നാക്സ് ഒക്കെ ഇണ്ടാവില്ലേ ഈവനിങ് സ്നാക്സൊക്കെ
ആഹ് ആഹ് അതൊക്കെ ഉം പിന്നെ ചോറും കൂട്ടാനും അങ്ങനൊക്കെ ഇണ്ടാക്കാൻ അറിയോ
ഏ അയിന് അറിയാം പക്ഷെ ഞാൻ അങ്ങട്ട് അങ്ങനെ പോവലില്ല ഉമ്മച്ചി ഇണ്ടാക്കും
ആഹ് ആഹ് ഉം ഉം
അതിൻ്റെ ആവശ്യം ഞാ ഇവടെ പണിയെടുക്കും എന്നല്ലാതെ
ഉം ഞാനും അങ്ങനെത്തന്നെയായിരുന്നു ഞാന് കല്യാണം കഴിച്ചിട്ട് തന്നെ കൊറെ കഴിഞ്ഞിട്ടാണ് പഠിച്ചത് ആഹ് മാരീഡ് ആണോ
പഠിക്കാണ്
ആ ഹ്ആഹ് ഇടക്ക് സ്ട്രക്ക് ആവണുണ്ടോ ഫുള്ളും കേൾക്കണില്ല
ആഹ് കല്യാണം കഴിഞ്ഞതാണോ
ടെ
ഹലോ
ഞാൻ പഠിപ്പിക്കാണ് ഹലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ ഇപ്പൊ കേക്കണ്ട് പിന്നെ ഇങ്ങനെ ചെടികൾ
എന്ത് ഹലോ. ഹലോ ഹലോ